ഹലോ
ഹലോ
കേൾക്ക്ണ്ടോ പറ്യണെ
ആഹ് കേൾക്ക്ന്നുണ്ട്
ആഹ്
പറയൂ
ആഹ് ഇല്ല ഇല്ല അപ്പൊ നേരെ ക്ലിയർ ആയിട്ട് കേക്ക് ക്കുന്ന്ണ്ട്
ആഹ് പറയൂ എന്താ പരിപാടി ഇന്ന്
ഇപ്പൊ വെറുതിരിക്കാണ്
ഉം പറയൂ കേക്കട്ടെ.
ഭാഷേനെ കുറിച്ചി ട്ടിങ്ങളൊരു അഭിപ്രായം എന്താണ് ഏതൊക്കെ ഭാഷ നിങ്ങൾക്ക് അറിയും സംസാരിക്കാനും ലാംഗ്വേജ്?
ലാംഗ്വേജ് ഭാഷകൾ എനിക്ക് ഞാന് ഹിന്ദി പഠിച്ചിട്ടെണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്. ഉറുദു. അറബിക്, മലയാളം. ഈ നാലഞ്ചു ഭാ ഷകള് പഠിച്ചിട്ടിണ്ട്. സംസാരിക്കാൻ ഏഹ് കുറച്ച് പ്രയാസാണ്. കമ്മ്യൂണിക്കേറ്റ് അത്ര ഇല്ല ഇല്ല കമ്മ്യൂണിക്കേ ഇംഗ്ലീഷ് ഒക്കെ ഒരു വിധം ഇങ്ങനെ ചെ ഒപ് ചെറുതായിട്ടൊ‌ക്കിങ്ങന ക്കെ മലയാളം തന്നെ ലാംഗ്വേജ് ഉം. അതെ അതെ അതെ സ്റ്റോറീ ഞമ്മുക്ക് റൈറ്റ് ചെയ്തത് നമുക്ക് വായിക്കാനും ഇതിനും ഉള്ള കഴിവെണ്ട്.
ആഹ് ആഹ്
ഏകദേശൊക്കെ ഒരർത്ഥം അറിഞ്ഞിട്ടൊക്കെ ഒന്ന്.
ഉം ഉം
വായിക്കാന് അതിന് കഴിയണെണ്ട് സ്വന്ത ഇല്ലേ എഴുതാനും കുറച്ച് പ്രയാസ താണ് അതെങ്ങനെ ഇങ്ങക്ക് എങ്ങനെ കഴിയോ?
മനസ്സിലാക്കാൻ പറ്റാണ്ടാവൂല്ലേ
ഏഹ് ആഹ് ആ മനസ്സിലാക്കാൻ പറ്റും നമ്മളെവിടെ ഇണ്ടെൻ എങ്ങനേണെങ്കിലും ഇൻ ഇംഗ്ലീഷാണെങ്കിലും നമുക്കൊരു കാര്യങ്ങളിലൊരു മെഡിസി മെഡിസിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാതും ഞമുക്ക് വായിക്കാൻ കഴിയും.
ആഹ് ആഹ് അതെ ലാംഗ്വേജ് ഇന്നത്തെ കാലത്ത് നല്ലൊരു ഇമ്പോർട്ടന്റുള്ളൊരു കാര്യാണ്. ഇപ്പൊ പൊറം രാജ്യങ്ങളിള് പോവാണന്നെണ്ടെങ്കിലും ഏറ്റവും നമുക്ക് നമ്മളുടെ മാതൃഭാഷ നമ്മക്ക് മലയാളത്ര കൂടുത്തട്ടില്ലേലും ഇന്നത്തെ കാലത്ത് എ അ എല്ലാർ ക്കറിഞ്ഞ ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. അതെന്തായാലും അറിഞ്ഞിരിക്കണം ഇം ആസ് എ ഇപ്പ നമ്മളറിയാത്ത ഒര് വ്യക്തിനെ കണ്ടപ്പോ നമ്മള് വേറൊരു സംസ് ഒക്കെ പോയാല് അവിടുത്തെ ലാംഗ്വേജ് വച്ചിട്ട് സംസാരിക്ക്നെ ക്കാട്ടും നമു ക്ക് കമ്യൂണിക്കേറ്റ് ചെയ്യാൻ സുഖം ഇംഗ്ലീഷാണ്.
അതെ അതെ മലയാളം മലയാളം സംസാരിക്ക്ണവര് കൊറവാണ്. ഇവിടെ ഇ
നമ്മളതിലന്നെ മലയാളം സംസാരിക്കുന്നവര് വളരെ കൊ റവാണ്. ഇപ്പൊ വിദ്യാഭ്യാസ ആണെന്നുണ്ടെങ്കിലും ആ അങ്ങ ഇത്ര അംഗത്താണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ്ലാണ് ഫുള്ള് കൈകാര്യം ചെയ്യണത്.
ആഹ് ആഹ് ഇംഗ്ലീഷന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് ഒരു മെഡിസിന് നോക്കാണെങ്കില് നമ്മുക്ക് അത് എല്ലാം ഓക്കെ ആണോന്ന് അറിയണങ്കില് എല്ലാം ഇംഗ്ലീഷാണ്. മ് ഒര് ഒരു മെഡിസിന് വാങ്ങിയാല് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അതെങ്ങനെയാണ് എത്രമില്ലി എത്ര എങ്ങനെ എല്ലാം അതിൻ്റെ കണക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം ഇംഗ്ലീഷാണ്.
അതെ അതെ മെഡിസിന്റെ കാര്യങ്ങൾ ഇം ഫുൾ എല്ലാതും ഇംഗ്ലീഷിൽ തന്നെയാണ് കൊടുക്കാറ്.
ആഹ് അപ്പ അപ്പ നമ്മക്ക് ജീവിക്കാൻ നന്നെ ഇംഗ്ലീഷ് അത്യന്താപേക്ഷിതായിരിക്കും.
അതെ അത്യാവശ്യം ഇംഗ്ലീഷിലൊരു നോളജ് മസ്റ്റ് ആണ് എല്ലാവർക്കും.
പ്രയാസ
അതെ പൊറത്ത് പോക്മ്പളും അത് അതുപോലെമ്മള് എന്തിനേലൊക്കെ സാധനങ്ങള് വാങ്ങാൻ പോകുമ്പോളും അങ്ങൻ ത്തെക്കെ വേറെ സ് ട്യൂഷൻല് വരുമ്പോളായിരിക്കും നമുക്ക് അറിയാത്തതിന്റെ കുറ്റ മറ്റേ പോലെ നമ്മക്ക് ഉണ്ടാവ.
ആഹ് ആഹ് അപ്പ അതിപ്പ ചെറുപ്പം മുതൽ ലെ ഒന്നാം ക്ലാസ്സ്‌ മുതലെ ഇംഗ്ലീഷ് വന്നു.
അതെ ഇപ്പോ ക്ലാസ്സിലന്നെ നമ്മക്കിപ്പോ ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്ട് ഇണ് എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് ആയി്ട്ട് സ്പോക്കൻ ഇം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വേറൊരു സാധനം നമ്മള് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാണ്. ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനും വേറൊരു ലാംഗ്വേജ് നമ്മക്ക് മെച്ചപ്പെടുത്തിട്ടില്ലെലു നമ്മക്ക് ഏറ്റവും വാണ്ടത് ഇംഗ്ലീഷ് മെച്
മ് മ് പിന്നെ ചെല ചെല സ്റ്റേറ്റ്കളിലൊക്കെ പോകുമ്പോ ഹിന്ദി നല്ല യൂസ്ഫുൾ ആൻണ്ട്. ഹിന്ദി അറിഞ്ഞിരിക്കല് മസ്റ്റാണ്, ആ ഞമ്മള് പോയി ഞമ്മ നമുക്കിപ്പോ നമ്മള് ഈ രാജ്യത്ത് കേരളത്തിന് സം സ്റ്റേറ്റിലിപ്പോ കൂടുതലായി ട്ട് ഞമ്മുക്ക് ജോലിക്ക് ചെയ്യാൻ വരുന്നത് ഹിന്ദിക്കാരാണ്. അവരോട് ഭാഷാടിസ്ഥാന ത്തില് കൈ കാര്യങ്ങള് കൈകാര്യം ചെയ്യുമ്പോ ക്യാഷിന്റെ കാര്യാണെങ്കിലും വേറെ എന്ത് എന്തെല്ലാം ആ ഞമ്മുക്ക് അല്ലേ എല്ലാ മേഖലയിലും അവരിപ്പോ കടന്ന് കയറിയിട്ടുണ്ട് അ അപ്പ അവര് സംസാരിക്കാം അവരിക്ക് എന്തായാലും നമ്മള ലാംഗ്വേജ് മലയാളം അറിയില്ല. അപ്പൊ അവരോട് ഞമ്മള് ക കാര്യങ്ങള് നമുക്ക് എന്തെല്ലാം അവരോട് പറയാനുണ്ട് നമ്മളിപ്പൊരൂ വീട് പണിയിലാണെങ്കിൽ അതിന്റെതായിട്ടുള്ള രീതികളും അതിന്റെ ആ ഇ ലാസ്റ്റ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എല്ലാ മേഖലയിലും ഞമു ക്കെ നമ്മളെ കഴിവുകൾ അവര് അമ്മളോട് കാര്യങ്ങള് അവരോട് പറയണെങ്കിൽ നമുക്ക് സിന്ദി അറിയലും നിർബന്ധ ആയിട്ട്ണ്ട്
ഉം ഉ
ഉം ജോലികളില് ഉം ജോലികളിൽ ഇപ്പ ഞമ്മള ആളുകൾ കൊറവാണല്ലോ
ഉം ഇപ്പതേ ഇപ്പോ പുസ്തകങ്ങൾ ഞമക്ക് ലാംഗ്വേജ് ആയ്ട്ടെന്നെ പഠിക്കാണ്ട് ഹിന്ദി സംസ്കൃത അറബി പക്ഷെ അതിലൊക്കെ നമ്മള് ചോദ്യങ്ങൾക്ക് ഉത്ത ഇത്തിരി എഴ്താൻള്ളരു പഠിപ്പുള്ളയ്ല് പഠിക്ക്ണ്ത് സ്പോക്കൺ ചെയ്യാൻ നമ്മൾ പഠിക്ക്ണില്ല
അതെ പിന്നെ ഇപ്പൊ കൊറെ ഉം
സ്പോക്കൺ ചെയ്യാൻല്ലൊരു അറിവ്ണ്ട് ആഹ് സ്പോക്കൺ ചെയ്യാല്ല അറിവുണ്ടെങ്കിലും ആഹ് ബ അത് ഇണ്ടെങ്കി ത്തിന് നമക്ക് അവടെ റൈറ്റിംഗ് സ്കില്ല് ഇണ്ടാകും നമ്മള് പഠിക്കേണ്ടത് സ്പോക്കൺസ് അതുപോലെ തന്നെ ഒരു സ്കുളിൽ ഇപ്പ ഇനി ഇപ്പൊരു പഠിപ്പിക്കണ സിസ്റ്റം ലാംഗ്വേജ് പഠിപ്പിക്കണ സിസ്റ്റം ഒക്കെ വരാന്നുണ്ടെങ്കിലും സംസാരിപ്പിക്കാൻ പഠിക്കണ സിസ് റ്റാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് സംസ് നമ്മളെ മാതൃഭാഷ മലയാളം ആവോണ്ട് തന്നെ നമുക്ക് സംസാരിച്ചാലും നമുക്കത് എഴുതാൻ വെയ്ക്കും ആ രീതി ഇന്ത്യയിലാണ് നമ്മൾ എല്ലാ ലാംഗ്വേജും നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് സംസാരിക്കാനാണ് നമ്മള് ഫോ ക്കസ് ചെയ്യേണ്ടതാദ്യം
ഉം സംസാരം തന്നെയാണ് വേണ്ടത് അപ്പൊ നമ്മള് ഹിന് ഏ ഹിന്ദ ഇ ഒക്കെ നോ ഹിന്ദി, ഉറുദു ഒക്കെ നോക്കുയാണെങ്കില് അതിലൊക്കെ സ് അതിലൊക്കെ കുട്ടികൾക്ക് വശീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വിസ് മത്സരങ്ങളൊക്കെ ഇപ്പം നടത്തുണ്ട്. ഭാഷ പുതിയ ഭാഷ ഇങ്ങള് പഠിക്കണം. ആഹ് മലയാളം മാ ത്രം പഠിച്ചു അപ്പ നമ്മള് ഓരോരോ മത്സരങ്ങളിലൊക്കെയ് സ്കൂളിലൊക്കെ ഭാഷ അറബി ക്വിസ്
അതെ ഇപ്പോ നാല് വരെ നമ്മ ക്ക് ഏ നാല് വരെ നമ്മക്കൊരു ക്സഡായിട്ടുള്ളൊരു അറബി ലാംഗ്വേജ് മാത്രേള്ളൂ പഠിക്കണ്ടാക. അഞ്ചാം ക്ലാസിന് ശേഷം ആണ് നമ്മ ക്ക് ഒരുപാട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനിള്ളത്. അപ്പ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലാംഗ്വജ് ചൂസ് ചെയ്യായിരിക്കും എത്രയും നല്ലത് കുട്ട്യാ ക്കാൻ വേണ്ടീട്ട് അപ്പ അറബി മദ്രാസില് പഠിക്കണ ഒരു കുട് ട്ടി ആണെന്ന്ണ്ടെങ്കില് അവര് അറബിക്ക് അ ആഹ് കുറച്ചുകൂടി മദ്രാസിലൂടെയും കിട്ടുന്നോണ്ട് അറബി കൊറച്ചുകൂടിം ഈസി ആയിരിക്കും, അവിടന്ന് കൊറച്ച് നോക്കണ്ടാവുല്ലോ എഹ് അപ്പോ വെറൈറ്റി ആയിട്ടുള്ള ഒ ലാംഗ്വേ ഇത് നമ്മൾ സെലക്ട് ചെയ്യാണ് സ് ഉള്ള് നമുക്ക് നല്ലത് യു പി തലത്തിലൊക്കെ നല്ലത് ഇപ്പോ ഒര് ആഹ്
ഉം ഉം
വേറെ കുട്ട്യേളാണ് ന്ന്ണ്ടെങ്കിലും ഇപ്പൊ മലയാളം ഇട്ക്ക്ണ കുട്ട്യേളാണ് ണെന്ന്ണ്ടെങ്കിലും നമുക്ക് കൂടുതൽ അറിയാത ലാംഗ്വ ഇടുക്കാണ് ഒന്നൂടി നല്ലത്
അതെ അതെ മലയാളം അതുവരേ പ് പഠിച്ചു വന്നതാണ് പിന്നീ ഒര് മലയാളം തന്നെ തെരെഞ്ഞെടുക്ക്ണ അതെന്തോ ഒര് ആഹ് അത് അത് ഒരു ശരിയല്ല. ഉം സംസ്കൃതൊക്കേണ് നല്ല സംസ്കൃതം പുതിയൊരു ഭാഷ നല്ലെരു ഭാഷ അതിലൊക്കെ ഒരുപാട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യ്ണ് ണ്ട് സംസ്കൃത
ഉം ലാംഗ്വേജ് ണ്ട് ഉറുദുലൊക്കെ ഒരുപാട്ണ്ട് അല്ല മായക്ബൽ പർഞ്ഞിട്ട് ഒരുപാട് സ്കോളർഷി പ്പാളൊക്കെ പ്രൊവൈഡെയ്യ്ന്ന്ണ്ട്.
ആഹ് പിന്നെ കുട്ട്യാള് എ കണ്ട് കൊറവാണ് അപ്പോ ഈ സബ്ജില്ലാ തലത്തിലൊക്കെ വര്ന്ന ഓരോ മത്സരങ്ങൾക്ക് സംസ്കൃതക്കെടുത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. ഉം ഒരുപാട് മേഖലയില് പാട്ടും വേറെല്ലതൊക്കെ ആയിട്ടും
ടെ നമ്മുക്ക് ഒരുപാട് ആർട്സിലാണെങ്കിലും ഓരോരൊ കായി ഗമേള അങ്ങനത്തൊക്കെ ഓരോ സംഭവങ്ങളില് നമുക്കത് മാക്സിമം യൂസ്ഫുൾ ആക്കാം. അത് ലാംഗ്വേജിന്റെ ആണെന്നുണ്ടെങ്കിലും. അപ്പൊ അറിയാത്തൊരു വ്യ ക്തിയാണെന്നുണ്ടെങ്കില് അയാളെ ഹെൽപെയ്യാലേ ലാംഗ്വേജ് അയാൾക്കറിയുന്നില്ലന്നുണ്ടെങ്കിൽ നമക്കയാളെ ഹെൽപെയ്യാ. ഒരു ലാംഗ്വേജില് ലമ്മൾ കൂടു ഇതില് നമ്മള് അതായത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ ആണിക്ക അത് പ്രവർ ത്തിക്കാംനമുക്ക് കഴിയുന്നുണ്ടെങ്കില് നമുക്കത് മറ്റുള്ളവർക്ക് അത് നമ അതൊരുബിസിനസ് ആയിട്ടും നമ്മള അറിവ് മാക്സിമം മറ്റുള്ളവർക്ക് ഷെയറീത് തിട്ടും
അതെ അതെ അപ്പ ഹി ആഹ ഉ ഉർദുവിന്റെ ഒരു ഹിന്ദി
ആ അതെ ഇപ്പൊ ഇപ്പൊ ഒരു യു പി കളസിൽ നമ്മള് ലാംഗ്വേജ് ആ മ്മൾ ഉർദു ആണ് സെക്ട് ചെയ്യണെന്നണ്ടെങ്കിൽ അ ത് ഹിന്ദി പഠിക്കുന്നവക്കക്ക് സിമ്പിൾ ആണ് ഹിന്ദി ഹിന്ദി നമുക്ക് കോൺ സബ്ജക് ആയിട്ടാണ് യു പി ൽ പിന്നെ അങ്ങട്ട് വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനല്ല അപ്പോ ഉറുദ എടുക്കണ ഉ അത് വറൈറ്റി ലാംഗ്വേജ എടുക്കുകണുണ്ടങ്കിൽ അത് ഹിന്ദിക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട വരുന്നത് കാരണം ഹിന്ദിയും ഉറുദും കൊറ ചെ കമ്പാറ്റബിലിറ്റി കുറച്ച് സെയിം ആണ് പല വേഡും പല വേർഡും അതുപോലെ കുറച്ച് ഗ്രാമർ യ് ലൊ ള്ളു കുറച്ച ചേഞ്ചസ് വരുന്നത്
ആ ഉച്ചാരണൊക്കെ
ഉം ഉം
ഒരുപോലെ ആയിട്ടല്ലാ വരുന്ന ഉം അപ്പ അത് നല്ലതന്നെ അത് മാർക്ക് കൊറിയാന്റെരു വഴിയാണ് ഹിന്ദി ഉറുദു ലാംഗ്വേജ് ഉറുദു ഹിന്ദി എടുത്താല് ഉറുദു എടുത്താല് ഹിന്ദിക്കുംമാർക്ക് യാഹ് ഉർദുവിനും മാർക്ക് സ്കോറിയ അതൊക്കെ ഒരു ഒരുപാടു എകസ് പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടും അങ്ങനെ അറിയാത്തൊരു ലാംഗ്വേജ് ജ്ജ് എടുത്ത് കഴിഞ്ഞാ മലയാളടുത്ത് കഴി കഴിഞ്ഞാല് മലയാളം വേറെ ഒര്തില്ല അത് മാത്രേ ബാധിക്കൊള്ളൂ. ഉം ഇമ്മ്ള് ഇംഗ്ലീഷ് പിന്ന കോമണായിട്ട് ഒന്ന് മുതലേ ഉള്ളത് കൊണ്ട്
അതെ പക്ഷെ നമ്മക്ക് ഇവടെല്ലോല്ക്ക് നമ്മക്ക് ഇംഗ്ലീഷ് പഠി ക്കാനായിരിക്കും നല്ല ടഫ് എന്ന് പറയുമ്പൾ മറ്റുള്ള ലാംഗ്വേജ് പഠിക്കാൻ പക്ഷെ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കാനുള്ളത് മലയാളം ആണെന്നാണ് എല്ലാരും പറ്യ. മറ്റ് ഫോറിൻ കൺട്രി ഒരോ കാര്യങ്ങൾലൊകെ ഓല് ലാഗ്വേജ് കൂടുതൽ പടിക്കാ ഏറ്റവും ടഫ് പിടിച്ച ലാംഗ്വേജ് പറ്യണത് മലയാളം എന്നാണ് പറയ
അതെ അതെ ആദ്യൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ ഇങ്ങനെ ആരും മുന്നോട്ട് വന്നിരി നില
ആഹ് അതെ ഇപ്പ അയിനെ എല്ലാവർക്കും ജോലി ചെയ്യണം എജ്യുക്കേഷൻ വേണം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് അപ്പൊ അറിയണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സി കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നേണ് എല്ലാ ത്തിനുവേണ്ടത് ഇതിപ്പോ എപ്പൊ ഏതൊരു മേഖലയിലാണ്ന്നുണ്ടെ ങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്ക്ണത് ഇംഗ്ലീഷ് ഇതിലെനേണ് കമ്മ്യൂണിക്കേഷൻ നല്ല ഫ്ലുവൻസ് ആയിട്ട് ക്ലിഷ് യ്യാൻ വെക്കുന്നുണ്ടോ ഓല്ക്കെന്നെ ഒള്ളൂ പ്രയോറിറ്റി
ഉം ജോലീത് ജോലി നോക്കാണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടെങ്കില് അത് ഇംഗ്ലീഷിലാണ് ആഹ് അത് ഇംഗ്ലീഷില അയാള് സ്കില്ല് നോക്കീന്റെ ശേഷാണ് ജോലിക്ക് അവര്
ഇന്റർവ്യൂലൊക്കെ ആ ഇന്റർവ്യൂലൊക്കെ മെയിൻ സ്കില്ല് അതന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് തുപോലെ ഇംഗ്ലീഷ് ഇൻഫ്ലുവൻ ഏഹ്ഫൺ വ്യക്തായിട്ട് പറയാൻ കയ്യിണ് ണ്ടോ നോ ക അതുപോലെ ലാങ് അമ്മളെ സി വി ഡാറ്റയിലൊക്കെ കൊടുക് ക്കണേന്നെ ലാംഗ്വേജസ് കിൽസുള്ള പ്രത്യേകൻ കുട്ട്യാളെ കാര്യാണ് നമ്മക്ക് എത്ര
അത്രി ജോലി ഒരു ജോലി സ്റ്റാർട്ടിങ്ങില് തീർച്ചയായിട്ടും ഒരാള് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് എങ്കിലും അറിഞ്ഞിരിക്കണം നിർബന്ധാണ്
ഉം ഉം ഉം
പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി ഒരു ചോഒരു ഇന്റർവ്യൂ അറ്റൻഡ്യ്യാനുള്ളൊരു ഇംഗ്ലീഷ് എങ്കിലും അവന് അറിഞ്ഞിരിക്കല് നിർബന്ധാണ് അങ്ങൻത്തെ ഒരു സിറ്റുവേഷൻക്ക് എത്തി റ്റിണ്ട് പ്പോ ഇംഗ്ലീഷ് എല്ലാ മേഖലയിലും കൈകടന്ന്
എന്നാ ശരീട്ട് ലീ
ആഹ് ശരി